ആ പറടി ആ കേക്ക്ണ്ണ്ട് എന്തെടി ഈ സമയത്ത് വിളിച്ചിരിക്ണ്
അഹ് എടീ അതെയ് നീ ഇന്ന് ലുലു മാള പോയിന്ന് പറഞ്ഞില്ലേ ആഹ് അപ്പൊ ഒരു ശ്രം വങ്ങിച്ചുണ്ടായിരുന്ന
അല്ലെ അ എന്ത് വേറാരുന്നു.
അത് ഹെയർ അയിനായിട്ട് നിക്കാനുള്ള ഒരു സെറമാണ്.
ആ അപ്പൊ അത് യൂസ് ചെയ്ത ഞാൻ നക്കുവോ
ആ ആഹ് നിക്കും നിക്കും ഞാന് കൊറച്ച അപ്പഴേ മറ്റേന്റെ ഫ്രണ്ട് ചേച്ച തന്നായിര്ന്ന് അപ്പൊ കറുത്തേ നിക്കണന്നാണ് തോന്നന്നെ ഞ് അറിയില്ല
ഏഹ് ഏഹ് ഉം. അപ്പൊ എന്ത് സാനോം ഡെയ്ലി യൂസ് റ്റാ
ശ അതെന്ത് ഞാന് നല്ലൊരു തണുത്ത ഷേക്ക് കുട്ച്ചെടി അതിത്ര കൊറച്ച് തൊണ്ട എന്തോ പ്രോബ്ലം ആയി.
ആന്ത്‌ പറ്റി അപ്പൊ നീ എപ്പഴും ഇങ്ങനെ തണുത്ത കഴിച്ച ങ്ങനെ ആകും
ഏഹ്
എ എപ്പഴും തലത്ത് വച്ചാകോന്ന് ഉം. പിന്നെ, എന്ത് പറ്റി?
പിന്നെ എന്താന്നറിയില്ല പെട്ടെന്ന് മ കേറി അതോണ്ട്.
ആഹ്, ആഹ്. ആസ്പ്പറ്റോൾ ഇല്ലേ? യൂസ് ചെയ്യാൻ പറ്റും. മ് എക്സ്പൻസ് ആഹാ അതിന്റെത്ര നീ എത്രമ്മല്ലാണ് വാങ്ങിച്ചത്?
ഞാനേറ്റവും ഏഹ് താഴെയുള്ളതാ വാങ്ങിയെ ന്നൂറ്റിഅമ്പെ രൂപക്കൊള്ള
നൂറ്റമ്പത് രൂപറ്റയാ?
അതെത്ര എമ്മല്ലാണ്? അറിയില്ലെടി നോക്കണം. അമ്പതാണ് തോന്നുന്നൂട്ടാ
അമ്പത് എമ്മല് നൂറ്റമ്പത് രൂപയോ?
ആഹാ പിന്നതിന് നല്ല വെലീണ്ട് മോളെ നല്ല സാധനോണ്
ഏതാ ബ്രാൻഡ്?
അതെനിക്കറിയില്ല്യ ആഹാ വാങ്ങിട്ട് അറിഞ്ഞിരിക്കാണ്ന്ന് സ്ട്രെസ്സൊന്ന് കൊർഞ്ഞിട്ടി
എന്താ സിറക്സ് ആ ഒരു ബ്രാൻഡിന്റെ
ആഹ് ആഹ ആഹ ആഹ ആഹ ആ ഓ ഫ്രിസ്റ്റ് കണ്ട്രോളെയ്യ്ണ ഓയലാല്ലേ?
ആ ഷൈനിങ് ഹെയറും ടൊന്റി ഫോറ്
ഓ ഓ ഓ ഓ ആ അത് ഞാൻ നീ അപ്പഴെ വാങ്ങിന്നർഞ്ഞപ്പക്ക് എന്റെ മുടി ഭയങ്കര ഫെ പിന്നീ വെള്ളത്തി കുളിക്ണ കാരണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹാ
ഉം മ് ഇബടെ ഇവടെ ഞാനാണെങ്കില് ഡെയിലി കുളികൂല്ല കുളിക്കില്ലാന്നല്ല തല കഴുകുന്നില്ലപ്പൊ മുടി പോയിയ്ന്ന കാരണെ ഡെയിലി തല ഡെയിലി തലകയ്ക്ണില്ല രണ്ടൂസം തല മൂന്ന് ദിവസം കൂടുന്ന സമയത്താണ് ആ തല കഴ്ക്ണത് അപ്പൊ അപ്പൊ എൻ എ ം ആടി അതുകൊണ്ട് ഞാൻ രണ്ടൂസം അല്ലെങ്കിൽ മൂന്നു ദിവസം ദിവസൊക്കെ കൂടുന്ന സമയത്ത് കഴുകുന്നത് പക്ഷേ അല്ലെങ്കിൽ അപ്പോ മൂന്ന് ദിവസം കൂടി കഴി കഴിഞ്ഞത് ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ സ്‌ട്രെസും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരായിട്ട് കൺണ്ട്രോളി യ്യാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഒരു മാതിരി ചകി ചകിരി മുടി പോലെ ആകും. പിന്നെ ആ പിന്നെ മുടി നന്നായിട്ട് കൊഴിയുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊങ്ങനെ ഭയങ്കരങ്ങനെ ചെ ചകിരി മുടി പോലെ ആകുന്ന സമയത്ത് നമ്മളങ്ങനെ മുടി ചീർ ചീർത്ത്ട്ടില്ലെ? ചീകുന്ന സമയത്ത് അതങ്ങനെ മുടി കെട്ട് പൊട്ട്ക്ണ് പൊട്ടി പൊട്ടി പൊട്ടി പൊട്ടി വെര്വാ.
ഓക്കെ ഒ
ആ അത് കാരണം ആ ഭങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ നീ വാങ്ങിച്ചൗന്ന് പറഞ്ഞപ്പോ ഏതാണ് ചോയിക്കാ വേണ്ടി
എയ് ത് നല്ലതാടീ.
ആ ആഹ് ഇത് ഞാൻ ഇന്ന് കൊറെ ഈ മറ്റേ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഇതിലൊക്കെ നല്ല റിവ്യൂ കണ്ടിട്ടുണ്ട്. ഇത് പർപ്പിളിലും നൈക്കിലൊക്കെ നല്ല റിവ്യൂ കണ്ടിട്ടുണ്ട് ഇതിന്. അതാങ്ങനെ ഏ പറയാൻ കാരണം. ആഹ് അ ആ പിന്നെന്താണ്?
പിന്നെ നീ വേറെ വല്ല
ആ ടി മറ്റ് ഇപ്പൊ ഞാനിപ്പൊ എനിക്കൊരു ഫ്രണ്ട് റെക്കമെന്റ് ചെയ്തിട്ട് ഒരു സാധനം ഞാൻ തേക്ക്ണണ്ട് ഞാൻ ആദ്യം കാച്ചിയ വെളിച്ചെണ്ണ ആയിരുന്നു തേച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാന് മറ്റേ നീലാഭൃംഗാദില്ലെ
നീലാഭൃംഗാദിയോ?
ണ്ടായിരുന്നു പിന്നെ മുടി ഈ ചെറുതായിട്ട് നാരാക്കാനൊക്കെ തുടങ്ങിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുതായിട്ട് ഗ്രെയിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അ്
അ് അപ്പൊ ചെറുതായിട്ട് ഗ്രെ ഈ നരയൊക്കെ വന്ന സമയത്ത് ഞാൻ എന്തീതൂന്ന് വെച്ചെയിഞ്ഞാല് നീലഭൃംഗാദില്ലേ അത് ഞാന് വാങ്ങീട്ട് മറ്റേ മറ്റേ ആയുർവേദ കടയില് വാങ്ങിട്ട് സാധനാണ് യൂസ് ചെയ്തോണ്ടിരുന്നെ. ആ ടി കിട്ടു കിട്വായിരിക്കും ചോദിച്ച്നോക്ക് ചെലപ്പോ കിട്ടുയായിരിക്കും. ം അപ്പൊ ഞാൻ ആദ്യ ആദ്യം ആ ഞാൻ ആദ്യം ആദ്യം ചിശുന്ന സമയത്ത് മുടി ഭയങ്കരായിട്ട് ങനെ ഭയങ്കരായിട്ട് ഊരിപ്പൂവ അത് അപ്പൊ ഞാനാ ഊരിപ്പൊ മുടിങ്ങനെ ഊരി പോന്ന് കണ്ടാ ഞാൻ വിചാരിച്ചു നിർത്താന്ന്. കാരണം അത്രീം മുടി കൊഴിച്ചിലുണ്ടായിരുന്നേയ്.
അതെ ആ
അപ്പൊ ആ അപ്പൊ ഞ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിർത്താന്ന് വിചാരിച്ചു പക്ഷെ നിർത്താ അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ഒരു ആന്റി പറഞ്ഞത് ആന്റിന്റെ മോൾക്കൊകെ ങ്ങനെ യൂസിയ്യ്ൺണ്ട് പറഞ്ഞു. അപ്പൊ ത് നിർത്തിക്ക ആ അതാ അതാന്റി പറനു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ മുടി ഊരി പോയിക്കഴിഞ്ഞാലും പിന്നെത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്ന സമയത്ത് പിന്നെ വീണ്ടും വരും മുടി വരും ന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഞാൻ നിർ ലപ്പിന ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അതന്നെ യൂസ് ചെയ്തു പക്ഷെ ഇപ്പവടെ വന്ന ശേഷം ഇ ക്ലോറിൻ വെള്ളോക്കെ യൂസ്യ്യുന്ന കാരണം ഭയങ്കരായിട്ട് ഹെയർ ഫോൾ ഉണ്ട് അതുപോലെ തന്നെ ഈ മറ്റേ ഡാൻഡ്രഫ് അത് കാരണം തല ആ എന്റെ നാട്ടി നല്ല കൂടുതലാകും പിന്നെ ആ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം കൊർ കണ്ട് റെക്കമന്റ് ചെയ്തായിരുന്നു മറ്റേ കോട്ടിക്കൽ ആയുർവേദ ഇല്ലേ ആ ആഹ് ആഹ് അതിന്റെ ഒരു ഹെയർ നറേഷൻ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ട് ഷാമ്പൂണ്ട് ഹെയർ നറേഷൻഷാമ്പൂണ്ട് ആ അതൊരു ഹേർബൽ ഷാമ്പോട്ടാ മറ്റേ ആ ആയുർവേദടി അതില് ഈ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ന്ന് പറയുന്നത് തുളസി ബ്രഹ്മി കറി ലീവ്സ് അതൊക്കെയാണ് അത് അതന്ന് പറയ എന്റെടുത്ത് പറഞ്ഞത് ആള്ന്ന് പറയുന്നത് നമ്മുടെ സ് സ്കാംമ്പൊടിയൊക്കെ വന്നിട്ട് റീഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാര്ന്നേ പിന്നെ ഉ സ്കാൽ പേ ഇച്ചിങ്ങോക്കെ മാറും ഹെയർ ഡാമേജ് പ്രൊട്ടക്ട് ചെയ്യുംന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് രണ്ടു ദിവസം മുമ്പ് പോയപ്പോ ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട്ങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കില്ല നല്ല മണൊക്കെണ്ട്ട്ടാ
അതെ ആ
ഉം നല്ല മ മണൊക്കെുണ്ട് പക്ഷെ ഇതില് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ യൂസ് ചെയ്ത് നോക്കിട്ടില്ല അത് സ്വന്ത വാങ്ങിയത് ഞാൻ വലുതോന്ന് ഞാൻ ചെറിയൊരു നൂറ എം എല്ലിന്റെ ഒരു ബോട്ടിലാ വാങ്ങിയത് വലുതോന്നുവേണ്ട അത് എഴുപത്തഞ്ച് രൂപയോ അങ്ങനെ അങ്ങാണ്ടായിരുന്നു ഉം എഴുപത്തഞ്ച് രൂപയാണ് അയിന്
എഴുത്തഞ്ച് രൂപയാ ഏ അത് കുഴപ്പല്യടീ നാല്ലതാണല്ലേ
ആ നല്ല ഇതില് ഇപ്പങ്ങനെ ഇതിലിപ്പം ഇൻഗ്രീഡിയൻറ്സൊക്കെ പറഞ് കൊടുത്തിരിക്കണുത് തുളസിയും ബ്രഹ്മയും കറി ലീപ്സൊക്കെയാണ് അതിലവര് പർ എസ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും അതപോലെ ഏ ഇച്ചീസ് കാ പിന്നെ താക്കും ഹെയർ ഡാമേജൊക്കെ പ്രൊട്ടക്ട് ചെയ്യന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പ ഞാനത് ക അങ്ങനെ പറഞ്ഞപ്പോ ഞാനത്ടുത്ത് നോക്കുകയും ചെയ്തു പറഞ്ഞ കണക്ക് എഴുതിട്ടുണ്ട് അതിനാണ് ഞാൻ വാങ്ങിച്ചത് ഇതുവരെ
കൊഴപ്പൊന്നുമില്ല
ആ പിന്നെ എനിക്ക് വേറെ ഷാ ക ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാൻ ഒരു പേടി കാരണം ആടി ന്നിട്ട് ഹലോ ആ കണ്ട് കണ്ടിഷ്ണർ ഞാൻ നോക്കി പക്ഷെതിന്റെ കണ്ടീഷണർ എനിക്കവിടെ കണ്ടില്ല ഞാൻ ഇത് മാത്രമേ കണ്ടുള്ളൂ ഇതിന്റെ വലിയ ബോട്ടിലും ഞാൻ കണ്ടില്ലട്ടാ ഇതിപ്പോ നൂറ് എം എല്ലിന്റെ ചെറിയ ബോട്ടിലാ ഇന്റെ വല്ല്യ ബോട്ടിലൊന്നും ഞാൻ കണ്ടില്ലോ ഞാൻ ഉണ്ടെങ്കി വാങ്ങാന്ന് വിചാരിചു ഞാനൻ് കണ്ടീഷണറും കുറേതപ്പി ഇതിന്റെന്നെ ട്ടാന്ന്ണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യായിരിക്കല്ലോ ആ അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് ഇതിന്റെന്നെ നോക്കി പക്ഷേ അത് കിട്ടില്ല നിക്ക് ഇപ്പ ഞാന് ആഹ് അവിടെ ഞാനിങ്ങനെ കൊറെ ബോട്ടിൽ അടുക്കി വെച്ചിരിക്കുന്നണ്ട് അവിടെ വേറെ കൊറെ ബ്രാൻഡ് കണ്ടിട്ടുണ്ടല്ലോ ലോലിയൽ പ്രയസും എ പിന്നെ സ്ലമ്മിന്റെ ഹാ ആഹ് ഇതിന്റെ കൂടെ ഇതാക്കൂല അപ്പൊ ഞാനതടുത്തില്ല വേറെ ഡവ്വിന്റീം അതേപോലെ കൊറെ കണ്ടീഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശരില്ലാന്ന് പറഞ്ഞറഞ്ഞ് ഇത് ഇത് പയർവേദു അല്ലേ? അപ്പതും കൂടിം മിക്സ്യ്യണ്ടാന്ന് കരുതീട്ട് ഞാനത് എടുത്തില്ല ഷാമ്പൂ മാത്രം എടുത്തൊള്ളൂ ഇപ്പൊ യൂസെയ്തിട്ട് ഞാനെന്തായാലും റിവ്യൂ പറയാട്ടാ എന്തേലും മാറ്റം ഉണ്ടെങ്കിലാ ഹെയറ് ആഹ് ഹെയറെന്തേലും നന്നായിട്ടുണ്ടെങ്കിൽ ഞാനെന്തായാലും പറഞ്ഞേരി
ആഹ് ആഹ് ഓക്കെ ഓക്കെ എന്തായാലും നീ എനിക്കും ഒരു ഷാമ്പൂ കണ്ടീഷണറോന്നു പറഞ്ഞേരേണെ
ഷാമ്പൂ ആഹ് ടീ പർഞ്ഞെരാ പറഞ്ഞെരാ ആഹ് ഉം അത് അത് ഇവിടത്തെ വെള്ളത്തില് കുളിച്ച് കഴിഞ്ഞാലേ അങ്ങനാടീ ഭയങ്കരായിട്ട് ഹെയറ് ട മേജെണ്ടാവും അങ്ങനെയൊക്കെ ഒണ്ടാവും ഉം അതേയ് ഒരു മിനിറ്റിട്ടോ ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം എനിക്കൊരു കോള് വെര്ണ്ടേ ഞാനിപ്പോ അങ്ങണ്ട് വിളിക്കാട്ടോ ആഹ് ശെരി ശെരി
നിക്കൊരു